എവിടെ എടീസുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം
സുഖം ഞാനിവിടെന്ന് ഇരിക്കുന്നു വിശേഷൊന്നുമില്ല അവിടെന്താ വിശേഷം
ഇവിടെയും പ്രത്യേകിച്ച് വിശേഷംന്നുമില്ല പിന്നെ നീ അന്ന് എനിക്ക് ഒരു ദിവസം ഒരു ചെടി തന്നില്ലന്നോ രുന്നു
ഏത് ചെടി
നീ തന്ന ഒരു ആ അതന്നെ അത് പൂത്ത കേട്ടോ ആ ഡാലിയന്നെ ഡാലിയ ആ ചെടിയില് മൊട്ട വന്നു ആ പൂ ഒരു പൂ പൂത്ത് പിന്നെ രണ്ടും ചെറിയ മെട്ടും വന്നു
ആണല്ലേ ഈ ഇവിടെയാണെങ്കിൽ അതി അല്ലെങ്കിൽ നമുക്ക് തന്നേുള്ള അ ബാക്കി കുറേ അതിന്റെ പിന്നെ പഴുത്തുപോയി കുറ ചെറിയ ചെറിയ അതിന്റെ തൈകള് മുളച്ചുന്നത് ഇപ്പൊ ഒരു പകുതിയൊക്കെ ആയിഅതേല്ശരിക്കും പൂവൊക്കെ പൂവിട്ട പട്ടത് അപ്പ അതിന്റെ പുതിയ തയ്യണേ വരുമ്പോ അടുത്ത പൂ കാണുമായിരിക്കും
ഓ നീ അന്ന് എനിക്ക് ഏത് പൂ
വൈലറ്റകളറിന്റെ ഞാൻ തന്നത് അത് തന്നെയാണ് പൂത്തത്
വയലറ്റ ആണ് നീ തന്നത് പക്ഷെ എനിക്ക് വയലറ്റും ഒരു മഞ്ഞ കളറും ടെ മിക്സ്പ്പ് ആയിട്ടുള്ളരു കളറ കിട്ടിയത് വന്നത്
ആണല്ല അത് നമ്മുടെ ഇപ്പ നടുന്ന ചെടിയുടെ ഓരോ മണ്ണിന്റെ ഫലപൂഷ്ടത അനുസരിച്ച് കളറൊക്കെ മാറും അങ്ങനെണ്ട്
ഓ അങ്ങനെയുണ്ടല്ലേ നമ്മുടെ ഇവിടെ ഒരു കറുത്ത മണ്ണും ചുമ പ്പുംകൂടെ കലർന്നിട്ട് അങ്ങനത്തെ ഒരു മണ്ണാഇനി അതുകൊണ്ടാണോ എന്തോ ഈ മണ്ണന്റെ വളൊക്കെ നമ്മുടെ ഈ ചെടിനേക്കെ സ്വാധീനിക്കുംന്നെനിക്കാദ്യത്ത അറിവാ.
അങ്ങനെയുണ്ട് ഇപ്പൊ ഹൈദ്രാജിന്ന് പറഞ്ഞ ചെടിയ നിനക്കറിയാമോ?
അറിയാം ഒരു നീല കളറുള്ള ചെടിയല്ലേ അത് നിക്കറിയാം.
ആ നീല കളറുള്ള അത് തന്നെ. അത് നീലക്കളറുണ്ട് ചെലേടുത്ത് അത് റോസ് കളറുണ്ട്. ചെലേടുത്ത് അതിന്റെ ഒറിജിനൽ കളറ് വെള്ള കളറാ പക്ഷെ മണ്ണിന് നൈഡ്രജെന്റെയോ ഫോസ്ഫറേറ്റിൻ്റെയൊ എന്തിന്റെയോ അളവ് കൂടുമ്പഴാ അതിന് നീല കളർ വരുന്നെ അയെനിക്ക് കറക്റ്റ് അറിയില്ല ശെരിയാണോന്നു പഷേ ഇങ്ങനെ എന്തോ ഒരു സംഭവത്തിന്റെ അളവ് കൂടുമ്പോഴതായത് നമ്മള് ഇരുമ്പിന്റെ ആണിയൊക്കെ ഇതിന്റെ മണ്ണില് പ്പിത് നാട്ടേക്കുന്ന ചെടിച്ചട്ടീല് ഇരുമ്പിന്റെ ആണി ഇത് നാരങ്ങ നീര് വിനാഗിരി ഇതൊക്കെ ഒഴിക്കുവാണെങ്കി ഇത് നീല കളറോ റോസ് കളറോ എന്തോ ആണ്. ചാമ്പലിട്ട നീലക്കളര് ഇട്ടില്ലെങ്കി റോസ് കളറ് അങ്ങനെന്തോ ആണ്. ഇതിന്റെ സംഭവല്ലേ ഒരിക്കലൊരു വീഡിയോ അങ്ങനെ ചെയ്തിട്ടോണ്ടാരുന്നു ഞങ്ങടെ ഇവിടെ ഇത് ഞാൻ ബോട്ടാണിക്കൽ ഗാർഡനിന്ന്‌ മേടിച്ചത് ഒരു ഏ നീല കളർ ഇവിടൊള്ള ഹൈദ്രഞ്ചിയാണ് പക്ഷെ ഞാനിവടെ കൊണ്ടന്ന്‌ ചെടിച്ചട്ടിനെടുത്ത് വെച്ചപ്പോ അത് എനിക്ക് റോസ് കളറായിട്ടാ വന്നത്.
ഓ ഞാൻ ശരിക്കും പറഞ്ഞ നീല കളറിലുള്ള ഹൈഡ്രഞ്ചി കണ്ടിട്ടൊണ്ട് പഷെ ഈ റോസ് കളറ് ക കണ്ടിട്ടില്ല അപ്പ ഞാനിവടെ ആ ഞാനിവടെ ഹൈഡ്രാഞ്ചി നാട്ടിട്ടില്ല വേറെ കൊ റോ ചെടികളോണ്ടേ ഈ നാല് മണിയുടെ തന്നെ വേറെ പല വെറൈറ്റീസിലുള്ള ചെടികള് ഞാനിവിടെ നട്ടിട്ടൊണ്ട് അപ്പ അന്ന് ഒരുസം നിന്റെ വീട്ടിന്ന് കൊണ്ടു വന്നൊരു ചെടി നട്ട് പഷെ നിന്റെ വീട്ടിൽ പൂത്ത് നിക്കുന്നത് മഞ്ഞ കളറാ. ഞാൻ കൊണ്ട് വന്ന് നട്ടപ്പഴ്ത്തേക്കും അത് വീണ്ടും ഒരു മിക്സപ്പായിട്ടുള്ള കളറാ ആവുന്നത് അപ്പ എന്റെ വീടിന്റെ മ ണ്ണിന്റെ പ്രത്യേകതയായിരിക്കും ചെലപ്പോ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും മറ്റ് പരാഗണം നടക്കുന്ന അവസരത്തില് അങ്ങനെ എന്തെങ്കിലും വേറെ കളറായി പോ പോയതാന്നാ വിചാരിച്ചത്.
അങ്ങനെ എന്തെങ്കിലും ഉണ്ടോനെനിക്കറിഞ്ഞൂടാ പക്ഷെ മണ്ണിന്റെ ഫലഭൂഷ്ടതയെ മണ്ണിന്റെ ആ ഒരു വിധത്തെ ഈ നമ്മടെ ചെടിയെ ബാധിക്കന്നുള്ളത് കറക്റ്റ് ആണ് അതിന്റന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ
ഓ അത് പറഞ്ഞപ്പഴ അല്ല അത് പറഞ്ഞപ്പഴാ ഞാനാണ് നമ്മടെ വീട്ടിലെ മണ്ണിനെ ഭയങ്കര ഒരു കറുത്താളറാ. ആണെ അപ്പാത് തെന്റെ വീട്ടന്ന്‌ അപ്പ അവിടെന്ന് പറയുമ്പ നമ്മളെപ്പഴും ഈ തീയൊക്കെ കൂട്ടിട്ട് കത്തിക്കുന്നോണ്ടാണത് ആ ഒരു രീതിലാ ആയത് അങ്ങനത്രേം മഞ്ഞ ഒരു കറുത്തളറായത് പക്ഷെ അവിടെന്ന് പറയുമ്പഴ്ത്തേക്കും ഈ കൂടുതലായിട്ട് ഫല ബൂഷ്ടയുള്ള മണ്ണാണെന്ന് തോന്നിക്കുവെങ്കിലും അതിൽ ഈ വിളകളൊക്കെ ഒണ്ടാവാൻ ഭയങ്കര പാടാണ്. അതായത് മണ്ണിന്റെ ഈ ഫലഭൂഷ്ടത കൂടിപ്പോയാലും അതില് വിളകളോണ്ടാവൂലന്ന്.
അങ്ങനെ ഒണ്ടല്ലേ അതും ഞാൻ ആദ്യായിട്ട കേക്കുന്നെ. ആ പക്ഷെ വെ വേറൊരു കാര്യോണ്ട് ഈ കളറിപ്പം ചെമ്പരത്തിയ പ്പ ഇവിടെക്കൊണ്ട് നട്ടാല് ഇപ്പം ചൊമന്നകളറില് ചോപ്പന്നെ ആയിരിക്കൂന്ന് തോന്നുന്നു. ചെല ചെടികൾക്കാണ് ഇങ്ങനെയുള്ള കളറ് വ്യത്യാസം വരുന്നതെന്ന് എനിക്ക് തോന്ന്‌ന്ന്‌. അത് എല്ലാത്തിനും അങ്ങനെ ഉണ്ടോന്ന്‌ എനിക്കറിഞ്ഞു കൂടാ റോസക്കൊന്നും അങ്ങനെ ഒണ്ടന്ന് എനിക്ക് തോന്നുന്നില്ല. അറിയത്തില്ല അതൊന്നും നട്ടങ്ങനെ നോക്കാതറിഞ്ഞൂടാ.
റോസൊക്കെ അങ്ങനെ ഉണ്ടോന്തോ പിന്നെ ഈ അടുത്ത സമയങ്ങളിലായിട്ടാണ് ഈ ചെടി മണ്ണെ ശ്രദ്ധിച്ചു തൊടങ്ങിയത് മണ്ണ് ഞൻ ശ്രദ്ധിച്ചിട്ടില്ല അത് നീ പറഞ്ഞപ്പഴ എനിക്ക് മനസിലായത്. പിന്നെ ഈ ഫലഭൂഷ്ടതയുടെ കാര്യം പറഞ്ഞപ്പഴാ ഞാൻ മറ്റേ ഇതുപോലെ കറുത്ത ഭയങ്കര കറുപ്പുകളർ ആണ് മണ്ണ് അപ്പ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എല്ലാം നട്ടാലും ഒരുപാട് പൊടിക്ക് ഒരുപാട് വിളവ് കിട്ടുന്ന്‌. പക്ഷെ ഒരു സമയത്ത് ഈ കൃഷിഭവനി നാള് വന്നിട്ട് നമ്മളൊരു ചെടി നോക്കാൻ വേണ്ടിട്ട് ഒരു മരം നോക്കാൻ വേണ്ടി ക്കിട്ട് വന്ന സമേത്ത് അവരാ പറഞ്ഞത് നിങ്ങൾ കൂടുതലായിട്ട് ഇവിടെ ചപ്പും ചവറും കരിയിലയൊന്നും കൂ കൂട്ടിയിട്ട് കത്തിക്കരുത്. നിങ്ങളുടെ മണ്ണിന്റെ ഫലഭൂഷ്ടത കൂടി പോയ വിളകളൊന്നും ഉണ്ടാവി സത്യമാണ് നമ്മള് വീട്ടില് കുറെേ ചെടികളൊക്കെ നട്ടിട്ട് പൂവൊന്നും വന്നിട്ടില്ല. അത് ഇങ്ങനെ, വരമ്പോതന്നെ കരിഞ്ഞു പോവും, പൂക്കൾ കരിഞ്ഞുപോവും പിന്നെ ഇല കരിഞ്ഞുപോവും അങ്ങനെയൊക്കെ
ആണെലെ, ഞാനാണെങ്കിൽ ഒരുപാട് ചെടികളിലൊക്കെ ഇങ്ങനെ കരിന ചെടികൾ നടമ്പഴ ശരിക്കും കരിയിനെയൊക്കെ കൊണ്ട് അതിനേ വെക്കും. എന്നിട്ട് അതിന്റെ മുകളില കരീന, പിന്നെട്ട് ചകിരിയുടെ നാര്, പിന്നെ വെട്ടിയ നമ്മുടെ ഈ ആ തീയൊക്കെ ആയിട്ട് തൈകട്ട ഉണ്ടല്ലോ അതിടും, എന്നിട്ടാണ് മണിറ്റിട്ട് ചെടികളൊക്കെ വെക്കുന്നത്.
അതെ പിന്നെ ഈ അതെ അങ്ങതൊക്കെ നല്ലതാ? പക്ഷെ ഈ ചുമന്ന മണ്ണിലൊക്കെ അങ്ങനെ ചെയ്യുന്നത് നല്ലതാന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഉണ്ടടി ഓരോ മണ് മണ്ണിലും നമുക്ക് നടാൻ പറ്റുന്ന ചെടികളുണ്ട്. ചില ചെടികൾ നമ്മള എപ്പ ഏത് മണ്ണി നട്ടാലും പിടിക്കു ല. അതായത്പ്പ വലിയ മരങ്ങളുടെ കാര്യം പറഞ്ഞാലേ, ഈ റബ്ബറൊക്കെ പോലെയുള്ള മരങ്ങൾ കൊടുന്ന് നമ്മൾ കറുത്ത മണി നട്ട പിടിക്കൂല. അതിന് ചുമന്ന മണ്ണി നടന്നതാ നല്ലത് അങ്ങനത്തെ മണ്ണി നട്ട നട്ടാലേ പിടിക്കുള്ളൂ. അങ്ങനെ ചിലപ്പം ചില വീടുകളിൽ ഒരുപാട് പൂപൂത്ത് നൽക്കണ പൂ പക്കളള്ള ചെടികളൊന്നും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന നട്ടാതെ പൊടിക്കത്തില്ല. നീ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ആഹ അത് ശരിയാ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചിലയിടത്ത് ശരിക്കും പൂക്കളൊക്കെ കാണും. നമ്മുടെ അവിടെ കൊണ്ടുവരുമ്പോ, അതെല്ലാം പട്ടും പോവും.
അതെ നീ പണ്ട് അങ്ങനെ നമ്മുടെ വീട്ടീന്ന് കൊണ്ടപോയ ഒരു സൂര്യകാന്തി പൊടിച്ചിട്ടില്ലല്ലോ നിങ്ങളടെ വീട്ടില്?
പൊടിച്ചിട്ടുണ്ടായിരുന്ന് ഒരു കാട് പോലെ ആയി. പക്ഷെ പൂ പൂത്തിട്ടില്ലായിരുന്നു. നിങ്ങളടെ വീട്ടിൽ അത് കൊറച്ചായപ്പോഴെ പൂ പൂത്തിട്ടുണ്ടായിരുന്നില്ലെ? ലാസ്റ്റ്. സൂര്യകാന്തി, പക്ഷെ ഇവിടെ കൊണ്ട് നട്ടപ്പോഴത്തേക്കും സൂര്യാന്തി ഒരുപാട് വളർന്ന്, ശരിക്കും അങ് പടർന്ന് പന്തലിച്ചു. പക്ഷെ പൂ പൂത്തി ട്ടേല്ല. അവസാനം വെട്ടിക്കളഞ്ഞു. ഇപ്പോ കാട് പോലെയ ആയുന്ന ഒരു പൂ പോലും പൂത്തിട്ടില്ല. നിങ്ങള അവിടെ അത് വലിയ പൂവായിരുന്നു ല്ല ഇതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്.
അതെ നമ്മുടെ വീട്ടിലന്ന് പറയുമ്പോ, അത് റോഡ് സൈഡിനാ നട്ടിരുന്നത്. പിന്നെ നല്ല വെയിലുണ്ടായിരിന്ന്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ മണ്ണ് നല്ല കറുത്ത മണ്ണും ആണ്. അപ്പൊ ഇത് പെ പെട്ടെന്ന് വലുതാവുകയും ഒരുപാട് വലിയ വല്യ പൂക്കൾ പൂക്കുകയും ചെയ്തു. മുറ്റി ഇതിറെ ഇങ്ങനെ ആ ഒരു കമ്പനി ഒരുപാട് നാളെത്ത പഴക്കം വന്നപ്പോഴത്തേക്കും ഇത് വലിയ വലിയ പൂക്കള് പൂത്ത് പക്ഷെ എനിക്ക് തോന്നുന്നു, നീ കൊണ്ട് നട്ടടുത്ത് ചിലപ്പോ ഒന്നങ്കിൽ ചോലം ഉണ്ടായിരിക്കും. വലിയ വലിയ മരങ്ങൾ ചോല ഉണ്ടായിരുന്നായിരിക്കും. അല്ലെങ്കിൽ എന്തുകൊണ്ടോ ചിലപ്പോ ഈ ചില സ്ഥലങ്ങളിൽ കാരണക്കലെ മണ്ണിന്റെ ഫലഭൂഷ്ടത കാരണം അവിടെ പൂക്കാനുള്ള സാഹചര്യം എനി കിട്ടിക്കാണത്തില്ല.
എനിക്ക് തോന്നുന്നു നീ പറഞ്ഞ പോലെ മരങ്ങളൊക്കെ ശരിക്കുള്ളത് കൊണ്ട് ചോല ഉള്ളതായിരിക്കും ചിലപ്പോ ആഹ ആകണം. അന്നും സൂര്യപ്രകാശം കിട്ടുവെങ്കിലും അത്രയ്ക്കൊന്നും കിട്ടിട്ടുണ്ടായിരിക്കില്ല ചിലപ്പോ പൂവൊക്കെ പൂക്കാൻ സൂര്യപ്രകാശം വേണല്ലോ?. ചിലപ്പോ അതുകൊണ്ടായിരിക്കാം, പൂ പൂക്കാത്തെ. നിന്റെ വീട്ടിൽ ഇപ്പഴും ഉണ്ടോ അത് ആ ചെടി
ഇല്ല അതിപ്പോ ഇല്ല. അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ, അത് ഒരുപാട് കാടാവുന്നത് പോലെ വരുന്നു, പിന്നെ അത് നട്ട സ്ഥലങ്ങളിൽ അതിങ്ങനെ കാടാവുന്നത് കൊണ്ടന്നെ വേറെ ഒരു ചെടിയും നമുക്ക് ന നടാൻ വേണ്ടി പറ്റത്തില്ല. ഇത് തന്നെ കാടായി കാടായി ചോല ആയിട്ട് പോകുന്നത് കൊണ്ട് നമ്മളത് വെട്ടിക്കളഞ്ഞു. പിന്നെ ചില നിനക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ഈ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ചെറിയ ചെറിയ മഞ്ഞപ്പൂക്കള് വയലില് പൂത്ത് നിക്കണേ, നല്ല ഭംഗിയാ കാണാൻ പക്ഷെ, അത് ഇച്ചിരി, ആഹ
സൂര്യവതി പൂവന്ന് അല്ലെ പറയുക.
ആ അത് സൂര്യാന്തിപൂവിന്റെ ഒരു ചെറിയ വേർഷൻ. പക്ഷെ ശരിക്കും പറഞ്ഞ ആ ചെടിയില്ലേ നമ്മളിപ്പം ഈ സോഷ്യൽ മീടിയയിലേക്കെ നോക്കുന്ന സമയത്ത് അത് ചെടിച്ചട്ടി ക്കത്ത് ഭയങ്കര ബ്യൂട്ടിഫുളായിട്ട് ഭയങ്കര ഭംഗിൽ വെച്ചിരിക്കുന്ന് ആ ഒരു വയലിലൊക്കെ കിട ക്കുന്നെ കള പോലത്തെ ചെടി
ഞാനാണെങ്കി ആ ചെടി ഇങ്ങനെ നീ പറഞ്ഞ പോലെ വീഡിയോസിലെ കണ്ടിട്ട് ഞാനും ഇവിടെ അതുപോലെ ചെയ്തു വക്കാ പക്ഷെ ഇത് ഒരുപാട് പടർന്ന് പന്തലിച്ച് ഞാൻ വീഡിയോല് കണ്ടതിങ്ങനെ റൗണ്ടായിട്ടുള്ളതാ ഞാനിവിടെ റൗണ്ടായിട്ട് വെച്ചപ്പിത് ഫുൾ കാട് പോലെ പന്തലി പന്തലിച്ച് നിക്കുന്നേകാണാനൊക്കെ കൊള്ളാം പക്ഷെ ഇതിൽ ഒരു പൂവ് പോലും പൂത്തില്ല എനിക്ക് തോന്നതതിന്റെ എന്തെങ്കിലും കാട് പിടിച്ചിങ്ങനെ കിടക്കുമ്പോഴാണ് പൂക്കു തോന്ന്ന്ന് ഞാൻ ഇവിടെ കൊണ്ടുവച്ച്ട്ട് അത് പു‌തിട്ടേയില്ല ഇതുവരെയും
അത് പൂത്ത ഭാഗംഉണ്ടല്ലോ ഈ ചെടികളിങ്ങനെ പൂത്ത് നൽക്കുന്നതിന്റെ ആ ഭാഗം കൊണ്ടുപോയി നമ്മൾ നടണം അപ്പോഴാണന്നോന്നാണ് ആ പൂ അതുപോ ലെ മെയ്ന്റെയന് ചെയ്ത് നിക്ക്ന്നത് അല്ലാതെ നമ്മളിപ്പ തുടക്കത്തില് അല്ലാത്ത ഒരു സാധാ ചെടി കൊണ്ട് വെച്ചാ അ അത് അങ്ങനെ ആകൂന്ന് തോന്നുന്നില്ല അറിയാമോ അതിനെപ്പറ്റി
ആണല്ലേ അറിയത്തില്ല ഞാൻ പിന്നെ ഞാൻ പിന്നെ വേറൊരു വയലറ്റ് കളറിലുള്ള ചെടിയെന്തുവാ അതിന്റെ പേരേന്ത്‌വായിരുന്നു എന്തോ ഇപ്പ ഒരു വൈലറ്റ് കളറിലുള്ള ആ കലാത്തി അല്ല ഒരു വയലറ്റും വെള്ളയും കളറൊക്കെ ഉണ്ട് കലാത്തിയോരു ഇലച്ചെടിയാണ്
ഓ മെലസ്ട്രോങ് ആയിരിക്കും നീ പറയുന്ന ചെടി മെലസ്ടോങ് ആണോ
ആ മേലസ്ട്രോമെന്നായ അത് എങ്ങനെ ആ ഇവിടത്തന്നെ ഒരു ഗാർഡനീന്ന് മേടിച്ചോണ്ട് വച്ച് പക്ഷെ അത് ആദ്യൊക്കെ നല്ല രീതിക്ക് വന്ന് പിന്നങ്ങ് ഉണങ്ങിപ്പോയി ഞാനാണെങ്കി കറക്റ്റ് എല്ലാം നോക്കി വീഡിയോസ് ഒക്കെ നോക്കി അതിന് നല്ല പരിചരണൊക്കെ കൊടുത്തതാ നിയത് ഓവറായി പോയിട്ടാണോ അത് പോയിട്ടെന്ന് വിചാരിച്ചുടാ ഞാനാണെങ്കിഎനിക്ക് നമ്മളിങ്ങനെ ഗാർഡനീനോരു വളോ ക്കെ മേടിക്കാൻ കിട്ടത്തില്ലേ ചെറിയൊരുസൈസില്ലേ അതും പിന്നെ അതെല്ലാം ഇട്ട് കൊടുത്തയ പക്ഷെന്നിട്ടും പറ്റിയില്ല അതൊന്നും വളർന്നില്ല ചത്തുപോയി
ഓ ചെലപ്പോം പിന്നെ നമ്മളീ കടകളീന്നൊക്കെ ഒരുപാട് പൈസ കൊടുത്ത് മേടി ക്കുന്ന ചെടികളെല്ല ഇല്ലേ സാധാര നമുക്ക് ഈ വയലിന്നൊക്കെ കിട്ടും ഈ കലം വെട്ടി ന്ന് പറയുന്ന ചെടിയാണ് മേലസ്ട്രോമാന്ന് പറയുന്ന പേരില് ഇവരിങ്ങനെ കൊടുക്കുന്നത് റോഡ്സൈഡിൽ സൈഡിൽ വെച്ചിട്ട് അതിന് ഭയങ്കര പൈസയ ഒരു സമയത്ത് ഇരുന്നൂറ്റി പത്തോ മുന്നൂറ്റി പത്തോ രൂപയായിരുന്നു പക്ഷെ അതും ഞാൻ വയലീന്ന് കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട് നമ്മളെ മണ്ണി നടമ്പോ അത് വലിയ പൂവായിട്ട് കിട്ടും
ആണോ ഇത് ഞാൻ പക്ഷേ ഈച്ചെടി വയല്ലോന്നും നിക്കുന്നെ കണ്ടിട്ടില്ല വേറെ കുറെേ ചടികള് നമ്മൾ പൈസകൊടുത്ത് മേടിക്കുന്നെയോക്കെ ഇവിടെയൊ നിക്കുന്നെ കാണാ പക്ഷെ മേലാസ്ട്രോമ വയലില് സാധാരണ പോലെ ഉണ്ടെന്ന് ഞാനാദ്യ യിട്ടാ കേക്കുന്നെ പക്ഷെ അത് നല്ലയൊരു യൊക്കെ കാണാൻ ഞാൻ വെടിക്കുമ്പോ എത്ര നൂറ്റിയമ്പത് എന്തോ ആയിന്ന് തോന്നുന്നു
ഉണ്ട് മെലസ്ട്രോമ പിന്നെ വല്യ മരാവും ഈ അടുത്ത സമയത്ത് നമ്മളോരു ചേച്ചിടെ വീട്ടിൽ പോയ സമയത്ത് മെലസ്ട്രോമ വലിയ മരവായിട്ട് ഫുള്ള് പൂത്ത് സൂപ്പറായിട്ട് നിൽക്കുന്ന് പക്ഷെ കലംവെട്ടിന്ന് പറയുന്നയിന്റെ ചെറിയൊരു ഐറ്റവാണ് എനിക്കൊന്ന് നിങ്ങടെ അവിടത്തെ ആ വയലിലൊക്കെ ഉണ്ടായിരിക്കും
ചിലപ്പോം കാണുആയിരിക്കും പിന്നെ ഈ ഗാർഡനിലുള്ള ഇതിന്റെയൊക്കെ കുറച്ചുകൂടി എന്തൊലും വേറൊരു ആയിരിക്കും കുറച്ചൂടി പൂവൊക്കെ ഇതാക്കണ്ട് ആ് നാടന്ന് പറയുമ്പോ എന്തെങ്കിലും വ്യത്യാസം കാണുമായിരിക്കും അല്ലേ നമ്മൾ മേടിക്കുന്നതും